എന്താ അർത്ഥാനം
നല്ല വർത്താനം എന്താ നിങ്ങളെ വർത്താനം
സുഖം തന്നെ ആടെ മഴയൊക്കെ ഇണ്ടോ
ആ കുഴപ്പമില്ലാതെ ഇണ്ട് ചാറിനൊക്കെ ഉണ്ട്
ആ ആഹ് ഇവിടെ അങ്ങെത്തന്നെ നല്ല മഴയൊന്നുമല്ല
രാവിലെ നല്ല വയനി
അങ്ങനെയൊന്നും പെയ്തിട്ടില്ല
പെയ്ത്ക്ണ് രാവിലെ പെരുമ്പ എന്നിട്ട് ഞാൻ രാവിലെ നീച്ചില എന്നിട്ട് പിന്നെ ഇവിടെ തുണിയൊക്കെ തിരുമ്പിയതൊക്കെ അവിടെ മെസിൽ കെടകെനി പിന്നെ ഇപ്പോ കൊറച്ചേര ഒന്ന് വെയിലറച്ചു ഒരു പത്ത് മിനിറ്റ് അപ്പൊ കൊണ്ടപോയി തോരട്ടെ അപ്പൊ പിന്നെ മപെയ്ദ് പോയി അപ്പൊ പിന്നെ കടന
ട്ടോ വിടെ വെറുതെ ഈ ചാറ്റല്ലന്നെ ഉള്ളു
ഞാന് ഇപ്പോ ഒരു സി വി ഇണ്ടാകി കൊണ്ടിരിക്കെനി
ആഹ്
ഉം
പോണില്ലേ
ഫോണില്
നാളെ ചെയ്തത് എന്തായി
അത് ഇനി അന്ന് കൊടുത്ത് പിന്നീട് അതിനെ പറ്റിട്ട് വിവരങ്ങളൊന്നും വന്നിട്ടില്ല അ പുതിയൊ ഒരു ട്യൂഷൻ തപ്പി കൊണ്ടിരിക്കാണ്
ആ റ്റ്യു ആ ട്യൂഷൻ സെന്റർല്ലേ അത് ഒഴിവാക്കിക്കണോ
ഉം ഒഴിവാക്കി സ്റ്റാർ പോയിന്റ് അനി പേര് അത് ഒഴിവാക്കി ഒ ഓക്കെര് പോയി അപ്പൾ വേറൊന്ന് പറഞ്ഞു അപ്പൾ അതിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു
ആ അയിനു ആണ സി വി
ആ വെറതെ ഒരു ഉറപ്പിന്
ആ
ഉം
ബൈജ്യൂസ് പറഞ്ഞാ ആപ്പ് പൊയിക്ണോ
ബൈജൂസ് ആപ്പ് ഇണ്ട് പക്ഷെ ഗൂഗിളിൽ നോക്കിയാൽ തിനെ പറ്റി നല്ല റിവ്യൂസ് ഒന്നുംല്ല കിട്ട അവിടെ അവിത്തെ എന്താ പറയാ സ്റ്റാഫ ഒരു സാലറി കൊടുക്കലില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്
ഉം അങ്ങനെ ആരോ എന്നോട് പറഞ്ഞീന്നെ ഞാനോട് പറയാ പറഞ്ഞതാ
അതുകൊണ്ട് അതിലേക്ക് സി വി അയച്ചിരുന്നു അതുകൊണ്ട് അത് ഞാന് ഒഴിവാക്കി അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഏ തെരഞ്ഞു നോക്കിയപ്പോ നല്ലതല്ല കേട്ടത്അ പതൊഴിവാക്കി
ആഹ
പിന്നെ താങ്കൾ സിനിമകളൊക്കെ കാണാറുണ്ടോ
എന്താ കാണാറുണ്ട് ഇപ്പൊ ജിയോ ഈ ഹോട്ട് സ്റ്റാറുകള് കാണണ തോണ്ട് ടെലഗ്രാമ ഇപ്പോൊ പറ്റെ പോയോ
ടെലിഗ്രാം പോയി ടെലിഗ്രാം ഇരുപത്തി മൂന്നത തിരിച്ചു വന്നു റീ നീറ്റ് എക്സാം കഴിഞ്ഞപ്പോ അ വന്നു
ആ ആ എക്സാമിനന് വേണ്ടി ക്കിയത് ഇനി അത്
അത് എന്തായിരുന്നുന്ന് മനസ്സിലായില്ല ആ ചെലപ്പോ ഓയിവാക്കിയത് എന്തിനാ നീറ്റിന്റെ ചോദ്യം പേപ്പർ ചോർ എന്നത കൊണ്ട് നീറ്റിന് അതിനെ കുശിക്കാതെ പകരം ടെലഗ്രാം എടുത്ത് ഒഴിവാക്കി അപ്പൊ കൊറെ എന്താ എന്താ പറയാ അതിന് കൊറെ പ്രശ്നങ്ങളൊക്കെ വന്നു കുറേ ചോദ്യം ചെയ്യലുകളൊക്കെ ഉയർന്നിരുന്നു പിന്നെ ആഹ പിന്നെ റീനീറ്റ് നടന്നു പിറ്റേ ദിവസം ടെലിഗ്രാമ് വന്നു പിന്നെ സിനിമകളൊക്കെ അയിനി എങ്ങനെ എടുക്കൽ തുടങ്ങി
ഉം ഞാൻ ഫോണില് സ്പേസ് ഇല്ലാത്ത കാരണം ഡിലീറ്റ് ആക്കുകയും ചെയ്തു
ആഹ അത ഒന്നും കൂടി എടുത്ത് മതി
ആ ഒന്നുടെ എടുത്തുകാരതി കൊഴപ്പൊന്നുംല്ലോ അങ്ങനെ പോയി എടുത്താ പോരെ
കിട്ടുണ്ടോ എന്ന് ഇൻക്ക് അറിയില്ല അത് പ്ലേ സ്റ്റോറിന്നൊക്കെ പോയിനി ഇപ്പൊ പിന്നെ ചിലപ്പോ വന്നക്കും ഇത് വന്ന സ്ഥിതിക്ക് പിന്നെ വന്നക്കും
ഇപ്പ അടുത്ത് കണ്ട ഏതാ പുതിയ സിനിമ
പുതിയത് ദി ഷീപ്പ് ഡിറ്റക്റ്റീവ് അതൊരു ഇംഗ്ലീഷ് പടാണ് അത്യാവശ്യം നല്ല ആഹ നല്ല നല്ലൊരു സിനിമ നല്ലൊരു ഗുഡ് ഫീൽ ഗുഡ് മൂവിയാണ്
ഓ
ഏ അപ്പൊ നിങ്ങൾ ലാസ്റ്റ് കണ്ട സിനിമ ഏതാണ്
ഞാൻ ഫ്രം
ആ ഫ്രം ഫ്രം ഞാനും കണ്ടിക്കണ നല്ലൊരു സീരീസ് ആണ്
ഉം കഴിഞ്ഞിട്ടില്ലല്ലോ ഇനിയും വരല്ലേ
ആ ഒരു സീസണും കൂടി വരാനുണ്ട്
അത് ഏത് വർഷത്തില വരഞ്ഞ് അടുത്ത വർഷ ആവോ
പത്തു വർഷമായിരിക്കും ഇതുവരെ ഒപുതിയ എന്താ പറയ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല അടുത്ത സീസൺ എപ്പഴാണ് അത് പറയുകയായിരിക്കും
ഉം ഇപ്പ എത്ര വർഷമായി തുടങ്ങിയിട്ട്
അത തുടങ്ങിയത് ഇരു രണ്ടായിരത്തി ഇരുപത്തി
മൂന്ന് നാല്
അയില് ല്ല
ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് തുടങ്ങിയത്
ആഹ
വന്നു ഓരോ കൊല്ലം ഓരോ സീസൺ
ആഹ്
അത് ഈ സീസണ് ഏപ്രിൽ പത്തൊമ്പതാം തീയതിയല്ലേ ആ ആദ്യത്തതൊക്കെ ഭയങ്കര രസെനിം ഇന്നത്തെ ഭാഗം കണ്ടത് ഓർമ്മ ഓർമ്മയുണ്ടോ
ഏ ഓർമ്മല്ലാതെ
ഓർമ്മല്ലാതെ ഭയങ്കര പേടിച്ചു പേടിച്ചു പേടിച്ചു പേടിച്ചു കണ്ട ഒരു
ആഹ മുഖം ഒക്കെ പൊത്തി കണ്ട ഭാഗങ്ങളാണ്
ആ അത് കണ്ട കഴിഞ്ഞിട്ട് രാത്രി മുറ്റത്ത് കൊക്കാൻ പേടിയായൽ
ഹി ഹി ഹി അങ്ങനത്തെ ദിവസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് കണ്ടീന് ശേഷം
എന്റെ അടുത്ത് കൂടെ ഒരാള് പോയാ പേടി ആയിനിം
ഉം
പിന്നെ പിന്നെ പിന്നെ ഓൽ ഇങ്ങനെ വലിച്ചു നീട്ടാൻ തുടങ്ങി ഒന്ന് കഴിഞ്ഞു രണ്ട് കഴിഞ്ഞു നാലാമത്തതായിട്ടും അവിടെ ഒന്നും നടന്നില്ല ഇല്ല എന്താ നടക്ക്ണെ ന്ന് മനസ്സിലാവണില്ല അവിടെ ആരൊക്കെ മരിക്കുന്ന ആരൊക്കെ ജീവിക്കുന്നു
ആരൊക്കെ ജീവിക്കണേ എന്നാ ജീവിക്കണത് എങ്ങനെയാന്നുല്ല മരിക്കണ കാരണം എന്താന്നുമില്ല
വെറുതെ ഇങ്ങന മരിച്ചേ ഓരോരുത്തർ
വെറതെ ഇങ്ങനെ മരിക്ക ആഹ
കുറേക്കാർ കൊല്ലാൻ അത അതെ ഇനിയിപ്പോൾ എന്തൊക്കെ ആവുമോ ആവോ
അതിന്റെ കാരണങ്ങൾ അറിഞ്ഞാലേ അത് സക്സസ് ആണോന്നില്ലേന്ന് അറിയുള്ളൂ
അതെ ഇത് കണ്ട് തുടങ്ങി കഴിഞ്ഞിട്ട് നിർതാൻ എത്താനും പറ്റണില്ല ഇതണ് തുടങ്ങി കയിജു തുടങ്ങി കുടുങ്ങിയ മാതിരിയാണ് ഇത് കണ്ടിരിക്കുന്ന ആൾക്കാര് പറയയും വഴക്ക് ഭയങ്കര ലാഗാണ് പറയും പക്ഷെ ഇത് കണ്ട് തുടങ്ങിയ ഒരാൾക്കല്ലേ ഇതിന്റെ ഇടങ്ങർ മനസ്സിലാവൂ ഇത്രെയേള്ളു ഇതെന്തായി അറിഞ്ഞിട്ട്
സമാധാനക്കെടാണ് അതുപോലെ ഞാൻ ഇന്നലെ ഉണ്ടല്ലോ ഫൈനൽ ഡെസ്റ്റിനേഷൻ പറഞ്ഞ ഒരു സിനിമന്റെ ഇത് കണ്ടിനു
ഫൈൽഡ്ഡ്സ് ഇച്ച് കുറേണ്ട് ഫൈൽ ഡെസ്റ്റിനേഷൻ കുറ ഭാഗങ്ങളുണ്ട് രണ്ടായിരത്തി ഓരോ വർഷങ്ങൾ ഇട്ട് കാണ്ട് ഇ ലാസ്റ്റ് വന്നത് രണ്ടായിരത്തി ഇരുപത്തി ത്തഞ്ചന് ബ്ലഡ് ലൈൻ എന്ന് പറഞ്ഞങ്ങാണ്ട് ഫൈനൽ ഡെസ്റ്റിനേഷന്റെ ഓഹ് അത് അത് ചോരക്കളിയാണ് ചോരക്കളി ഫൈൽ ഡെസ്റ്റിനേഷൻ ഫൈനൽ ഡെസ്റ്റിനേഷന് അത് പേടി ഒന്നാവൂല ഭയങ്കരഈ ആവും ചോര കണ്ടു നിൽക്കാൻ വെയ് ക്കാത്തവർക്ക് പേടിയവും അതിലെന്താന്ന് വെച്ചാൽ ആദ്യം ഒരു മരണം നടക്കും അപ്പൊ ഇത് ട്രൈം ട്രാവൽ ചെയ്ത് ഒരാൾ ഇത് കാണും അപ്പൊ ഒരു ഫ്രണ്ട്സിനോക്കെ രക്ഷിച്ചു പക്ഷെ ഇവരൊക്കെ അവിടെ മരിക്ക കണ്ട ആൾക്കാരായിരുന്നു പക്ഷെ ഓൽ അവിടെ മരിച്ചില്ല അപ്പോ പിന്നെ ഓരോ കാരണങ്ങൾ കാരണം ഓരോത്ത ഇങ്ങനെ മരിക്കും അവിടുന്ന് രക്ഷപ്പെട്ട ആൾക്കാരൊക്കെ ഇങ്ങനെ മരിച്ചു തുടങ്ങും പക്ഷെ പിന്നീട് മരിക്കുന്നത് ഭയങ്കര ഭയങ്കര ക്രൂവലായിട്ടാണ് എല്ലാവരും മരിച്ചുന്നത്
ഉം ഞാൻ കണ്ട ഭാഗത്തി ഒരു പാലത്തമക്കൂടെ ഒരു ബസ് ഇങ്ങനെ പോവാ
ആ
ആ ബസ്സിലിരിക്ക്ണ ചങ്ങായി പൊറത്ത്ക്ക് നോക്കുമ്പോം ഓരോരോ ത്ങ്ങനെ കാണുമ്പൊരു ഗുഹ അടീക്ക് തൊരങ്കമ്മാരി റോഡ് പൊട്ടിയമാര്യോ ക്കെണ്ടാവൂലേ ആ ഇപ്പ കണ്ട് പേടിച്ച്ങ്ങനെ ഇരിക്ക്ണ ഒരുങ്ങ കണ്ട് അപ്പൊ ഞാന് അയിന്റെ ത് കമന്റ് ബോക്സൊർ നോക്കിയപ്പളാണ് ഫൈനൽ ഡെസ്റ്റിനേഷനാന്ന് മനസ്സിലായത്
അയിലൊരു രംഗണ്ടേയ് ആ റോഡ് രണ്ടായിട്ട് മുറിഞ്ഞിട്ട് ആ റോഡിന്റെ വ ക്കത്തുള്ളൊരാളുണ്ടാവുട്ടോ തൊരു പാലേയ്ക്കാരം അപൊ അയിന്റെ ചോ പിന്നൊരു കപ്പലുണ്ടാവും ഈ ക ഉം കപ്പലിന്റെ മേലെങ്ങനെ കൂർത്ത് നിക്കണൊരു വടിണ്ടാവുട്ടോ ഒരു ചെങ്ങായി അയ്മക്ക്ണ്ട് ങ്ങനെങ്ങനെങ്ങനെ തറച്ചു വിഗും
അഹ് ഹ്
അഹ് തർച്ചണ്ട് അതെ അങ്ങനെ
രു ചെങ്ങായി എസ്കലേറ്ററിന്റെ ഉള്ളിൽ കുടുങ്ങ്ണ്ട് ന്ന്ട്ട് ഓന്റെ പകുതി വയറിന്റെ അവിടുന്ന് തായത്ത്ക്ക് വേറെ മ്മക്ക്ബ്ട്ന്ന്ങ്ങ്ട്ട് മേലേക്ക് ഉയരം പാകൊക്കാവും
ഏയ് അങ്ങനത്തെ രംഗങ്ങളൊന്നും കാണാൻ കഴിയൂല പ്രേതങ്ങള് റഞ്ഞാ പേടിച്ചാ മതി
ഇത് ഇത് ഇതുപോലെള്ള സംഭവങ്ങളാണ് ഭയങ്കര ക്രൂവാലിറ്റി തോന്നും
ഉം
ഏ അയ്ന്നൊക്കെ മാറി ഭയങ്കര സുഖായിട്ട്ള്ള സിനിമകളൊക്കെ കാണും പേടിക്കാനൊന്നുല്ല അത് തീരിതായി ഇങ്ങനെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഷിപ്പ് ഡിറ്റക്റ്റീവ്
അത് കണ്ട് കഴിഞ്ഞോ
കണ്ട് കഴിഞ്ഞു അത് ഭയങ്കര ചെറിയ സിനിമ കണ്ട കഴിഞ്ഞേന് ശേഷമുക്ക് തോന്നും കുറച്ചും കൂടി വേണമായിരുന്നുന്ന് തോന്നും അങ്ങനത്തെരു സിനിമേണ് അയില് നൂറിലേക്ക് കാർ എന്നോ കാർട്ടൂണാണ് കാർട്ടൂൺ പോലെയൊക്കെ തോന്നുംഏ ഒരു സമാധ
പേ പേര് പോലെ തന്നെ
അതെ
പേര് പോലെ തന്നെയാണോ
ഷീപ്പാണ് അവിടുത്തെ ഡിറ്റക്റ്റീവ്സ് ഓലെ ഓലെ എന്താ പറയാ കൊറെ ആ ട്കള് ള്ള ഒരു സ്ഥലം അയിന്റെ ആട്ടിടയൻ ഒരു ദിവസം മരിച്ചു അപ്പൊ ആ മരണം ഓല് കണ്ടുപിടിക്കാണ് അത് മരണല്ല അത് കൊലപാതകാണ്
കണ്ടുപിടിക്കണത് ഷീപ്പ് ടിക്ടറ്റീവ് പറഞ്ഞ് ങ്ങാണ്ട് ഷീപ്പാണോ
അതെ അവടെ കുറെേ ആടുകളുണ്ട് ഈ ആട്ടിടേന് ആടുകളെക്കെ ഭയങ്കര ഇഷ്ടയ്കരം ന്നിട്ട്ഓരോ ആടിനും ഓരോ പേര് ന്നിട്ട് അയിത്തെ ഈ ആടുകളെല്ലാരും പാടെ കൂടിച്ചേർന്ന്ങ്ങാണ്ട്
ഉം
കളിനെ കണ്ടുപിടിക്കും കൊല മനുഷ്യനാണ് അത് ചിരാളാണ് വലെ പ്പൊന്നത് അപ്പൊതാരാണ്ന്ന് ഈ ആടുകള് കണ്ട് പിടിച്ച്ങ്ങാണ്ട് അവി അതെ അവിടുത്തെ പോലീസിനെ അറിയിക്കും എന്നിട്ട് അങ്ങനെ അറസ്റ്റിയ്യും അത്ര ഉള്ളൂ സിനിമ പക്ഷെ ഭയങ്കര രസമായി ട്ട് ഏ ച്ച് ഭയങ്കര നല്ല രീ തീല് എഴുതി അതെ നല്ലൊരു പടാണ് ഭയങ്കര ഫീലി ഗുഡായിട്ട് ട്ട് അമ്മുക്ക് അവസാനം ആവോന്ന്ങ്ങനെ നല്ല സന്തോഷൊക്കെ തോന്നുണൊരു പടാണ്
ഉം അപ്പൊ കാണാൻ പറ്റും അപ്പൊ ഞ്ഞി കാണാലേ ടെലഗ്രാമില്ണ്ട്
ഉണ്ട് പിന്നെ സുഖം എടുക്കാന് ടെലഗ്രാം ഇല്ലാത്ത സമയത്ത് കൊറെേ ആപ്പുകളൊക്കെ വന്നേന് പകരം സിനിമ കാണാൻ പറ്റിയ അപ്പൊ ഏതെങ്കിലും ഒന്ന് ഒന്നു എടുക്ക ടെലഗ്രാമിൽ ഇപ്പൊ അവൈലബിൾ ആണ് അത് കാണാം നല്ല നല്ലൊരു നല്ലൊരു മൂവിയാണ് ഫ്രമ്മിനെ പോലെയോ അല്ലെങ്കിൽ ഫനൽ ഡെസ്റ്റിനേഷനെ പോലെയൊ അല്ല ചിരിച്ച് സമാധാനത്തോടെ
സമാധാനത്തോടെ ഇരുന്ന് കാണാൻ പറ്റിയ നല്ലൊരു സിനിമ അല്ലേ ഉം ഇപ്പൊ വീട്ടത്തെ പണികളൊക്കെ കഴിഞ്ഞൊ
ആഹ് വീട്ട്ത്ത പണികളൊക്കെ കഴിഞ്ഞു വീട്ട് ത്തെ പണി ഇന്ന് എന്താ വെച്ചാല് ഇന്ന് രാവിലെ എനീച്ചപ്പോ അടുക്കളയിൽ ചെന്നപ്പോ നമുക്ക് ഇഷ്ടപ്പെടാത്ത സാധന ഗോതമ്പ് ഇങ്ങനെങ്ങനങ്ങനൊക്കെ കലക്കി പറഞ്ഞ് വച്ചു അപ്പ നമുക്കത് തിന്നാൻ ഒരു മൂഡില്ലേനി
അത് കൊണ്ട് എന്തായിരുന്നു ഇന്ന് ചായക്കടി
രാവിലെ ചായ കുടിച്ചതിന് മുന്നെ അടിച്ചൊരു തുടക്കലൊക്കെ കഴിഞ്ഞ് എന്നിട്ട് ബ്രെഡ് ബ്രെഡ്
ആഹ്
കൊറച്ചു കഴിഞ്ഞിട്ട് ചക്ക ണ്ട് ചക്ക കൂട്ടാൻ ഉണ്ടാക്കി വെച്ചേക്കണ്
ആഹ് ചക്ക കൂട്ടാനൊന്നും
എന്നാ പിന്നെ ശെരിട്ടോ ഞാൻ പിന്നെ വിളിക്കണ്ടേ ആഹ് ആ ശരി
ശരി